ഏഹ്
ഹലോ
ഹലോ കേൽക്ക്ണില്ലേ ആഹ് അതെ അതെ എന്താ വർത്താനം വിശേഷം എന്താ ഉം
അവിടെ ഇല്ല ചായ കുടിച്ചിട്ടില്ല ഞങ്ങള് ചായ കുടിക്കാൻ വൈകും ആറ് മണിയൊക്കെ ആവും വൈന്നേരത്തെ ച്ചായ
അതെയോ ഏഹ് ഞങ്ങക്ക് വിടെ നേരത്തെ അഞ്ച് മണി ആവുമ്പോഴേക്കും കിട്ടണം കൂടിയാൽ അഞ്ച് മണി വരെ മഴണ്ടോ ഇവിടെ നല്ല ഇടിമഴക്കുള്ള ഒരുക്കണ്ട്
എന്റെ പൊന്നെ എന്തൊരു വെയിലാണ് ചൂടൊരു രക്ഷയില്ല
അതെയോ ഇവിടെന്നാ പ്പൊ മഴക്കാലത്തെതാട്ടോ ഭയങ്കര അന്തരീക്ഷം മുഴുവൻ ഇരുട്ട് കൂടി ഇടിക്കും മഴക്കൊക്കെ ഉള്ളരു ഒരുക്കത്തിലാ നല്ല തണുപ്പും വന്ന്ണ്‌ എവിടക്കോ മഴ പെയ്യുണൂണ്ടോന്ന്ണ്
എവിടെങ്കിലും പെയ്യുന്നുണ്ടാവും ഇവടം മഴക്കാർ വെച്ച് വൈകുന്നേരം പറ്റിക്കും നല്ല കാറ്റും വീശും അപ്പൊ നമ്മൾ നല്ലൊരു മഴ പെയ്യും ഒരു തണുപ്പൊക്കെ കിട്ടും പക്ഷെ ഇവിടെ രക്ഷയില്ല
ആഹ് ആഹ് ഇ പ്രാവശ്യത്തെ കാലാവസ്ഥേന് വിടി കിട്ടാത്തരുതില്ലേ കുറേ ചൂട്
സത്യം മഴ മഴയ ണ്ടാവുന്നൊക്കെ പറഞ്ഞ് ന്യൂസിലൊക്കെ കാണിക്കും അപ്പൊ പ്രതീക്ഷിച്ചിരിക്കും എവിടെ വെറുതെ കാലാവസ്ഥ പ്രവചനൊക്കെ തെറ്റാ വെറുതെ ആളെ പറ്റിക്കാൻ
അതെ ഭയങ്കര ചൂടേഞ്ഞീട്ടോ ഇത്രേം കാലം
ഉം ഒരു രക്ഷയില്ല ഞങ്ങൾക്കാണെങ്കിലേ ഇവിടെ മരങ്ങള് കൊറവാ
അതെെ അഹ്
അഹ് ഞങ്ങള് കെടക്കണ റൂമ് ടെറസ് നല്ല ചുട്ട് പഴുത്തിരിക്കും അപ്പൊ ഫാന് ഇട്ടാലും ചൂട് കാറ്റാ വരണേ
ആഹ് പൊറക്കാം ശരിയാവില്ല
ഉം രാത്രി രണ്ട്‌ ഫാനൊക്കെ വെച്ച് രാത്രി പിന്നെ കുറച്ച് ചൂടിനൊരു ശമനം ണ്ട് ഇപ്പൊ പാമ്പിന്റെ പേടി കാരണം ജനാല തുറന്നിട്ടിട്ടും കിടക്കാൻ കെടക്കാൻ പേടിയാ
ആഹ് ഹാ അത് ശരിയാ പറഞ്ഞട്ടോ പ്പൊ അങ്ങനൊരു ഒരു പേടിള്ളോണ്ടേ ആർക്കും ജനാല തോർന്നീടാന് വെയ്യ
ഉം മുൻപ് ഞങ്ങൾ ജനാലക്കെ ചൂട് കൂടുമ്പോ ജനാല തൊർന്നിട്ട് കെടക്കുവായിരുന്നു ഇപ്പൊ ന്യൂസിലൊക്കെ കാണുന്ന കൊണ്ട് ഞങ്ങടെട് വെണെങ്കിൽ ഫ്രണ്ടില് കുറച്ച് പറമ്പൊക്കെ ണ്ട് അപ്പൊ അപ്പറത്തെ വീട്ടര് പാമ്പിനെ കണ്ടു നൊക്കെ പറയലുണ്ട് അപ്പൊ ഒരു പേടി അത് കാരണം ചൂട് സഹിച്ചങ്ങ് കെടക്കും
പേടിയാ ശരിയാ ഭയങ്കര താണ് ആദ്യന്നും ഇത്ര ഇത് ഇല്യയ്നി ഇപ്പോ ന്യൂസിൽമുഴുവൻ പാമ്പിനെ ങ്ങട്ട് ഇട്ത്ത് കാണിക്ക ഹൈപ്പ് ചെയ്താണ്ട് കാണിക്കാണ് പാമ്പ് ശല്യം പാമ്പ് ശല്യം
എല്ലായിടത്തും ഷൂവി്ന്റെ ഉള്ളിലും ഹെൽമെറ്റ് പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളില് വരെ ഫാനിന്റെ മോള്ല് ഫ്രിഡ്ജിന്റുള്ളില് അലമാരക്കകത്ത് ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ ഒരു വീഡിയോ കണ്ടതാ ഫ്രിഡ്ജ് തൊറ്ക്കുമ്പോ ആഹ് ഡോറില് ആഹ് അകത്ത് അതൊക്കെ എങ്ങനെ കേറിയിരിക്കണെന്നാ
ആഹ് അതന്നെ അത് ഞമ്മൾ ഫ്രിഡ്ജൊന്നും തുറന്നക്കൂല്ലല്ലോല്ലെ
തമ്പുരനാറിയ ഇതിന് പിന്നെ ചെറിയൊരു ഹോ ചെറിയൊരു ഗ്യാപ്പ് മതി തോന്ന്ണ് പിള്ളേരൊക്ക എന്തെങ്കിലൊക്കെ നോക്കാനക്കൊ തൊറന്നിടും ഇവിടെയാണെങ്കി എന്റെ കൊച്ച് വെറുതെ വെറതെ വന്ന് തുറന്നിടും ഡോറ് മര്യാക്ക് അടയൂല ചെലനേരത്ത്
ആഹ് അങ്ങനെക്കെ ണ്ടാവും ഒന്നും പറയാൻ പറ്റൂല്ല ഉം ഓരോര ഇതെയ് ഏതാലും ഇപ്രാവശ്യത്തെ അവധിക്കാലം ഏഹ് പാമ്പ് കൊണ്ടോയി
ഉം പാമ്പ് കൊണ്ടോയി സത്യം
മക്കളെ പൊറത്തറ്ക്കാനും പേടിയാണ്
അങ്ങനെ മുറ്റത്ത് മുറ്റത്ത് വരെ വന്നിട്ടുണ്ട് ചെറിയ കുഞ്ഞ് പക്ഷെ പൂച്ച അടുപ്പിക്കില ഇത് ഇങ്ങനെ ചീറ്റി ചീറ്റി പൂച്ചേനെ ഇങ്ങനെ അങ്ങോട്ട് സൗണ്ട് ണ്ടാക്കി പേടിപ്പിച്ച് വീടിന്റെ അകത്ത് അകത്തേക്ക് ഇതുവരെ കേറിയിട്ടില്ല ഇപ്പൊ പൂച്ചയാണെങ്കി പ്രസവിച്ചടക്ക
പൂച്ചനെ വളർത്തുണ്ടോ?
ഞങ്ങള് വളർത്ത്ണ പൂച്ചയല്ല ഞങ്ങൾ ഇവിടെ വീട് വാങ്ങിച്ചപ്പോ ഈ പരിസരത്ത്ണ്ടായിരുന്ന ഞങ്ങള് വ്ടെ ഗർഭിണി ആയപ്പോഴത്തേക്ക് അത് പ്രസവിക്കാൻ അകത്ത്കേറി പിന്നെ പോയിട്ടില്ല ഇപ്പ തേ പ്രസവിച്ച് കെടക്കാണ് മൂന്ന് പിള്ളേര്
ഏഹ് ഇങ്ങൾ എവിടെ ഇങ്ങള് വീട്പ്പൊ അടുത്ത് വാങ്ങിട്ടൊളളു
മൂന്ന് കൊല്ലായി
അതെ ആഹ് ശെരി അല്ല അങ്ങത്തൊക്കെ ഓരോന്ന് നമ്മളെവീട്ട്ലും വീട്ട് ഇണ്ടാവ്ണത് നല്ലതാണ് ഇങ്ങനെ ഒരോന്ന്ണ്ടാവുമ്പളെയ് നമ്മള് കണ്ടില്ലെങ്കിലും അവര് വേം കാണും. ഏഹ് ആഹ്
ഇത്ങ്ങക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും തോന്ന്ണ്ട്
ആഹ് അറിയ ഇവിടെ മഴ തൊടങ്ങിട്ടോ മഴയൊക്കെ തുടങ്ങി ഉം ഉശാറായി മഴ പെയയ്യ്ണ്ട് ആഹ് അതെ
ഉം
അത് അത് തണുപ്പൊക്കെ വരുണ്ട് എവിടക്കോ മഴ പെയ്യ്ണ്ട് അതാണ് ഇവ്ടക്കൊക്കെ തണുപ്പെത്ത്ണ് മഴ പെയ്തിയില്ലേ തന്നെ ഇന്നാ മഴ പെയ്തു
ഒരാശ്വാസം കിട്ടിയാല് ഉം
ആഹ് അത് ശരിയാണ് അതെ ഞാ ഞങ്ങക്കും അങ്ങനെണ് എന്റെ വീട് മെയിൻ റോഡ് വക്കാണ് എന്നിട്ട് ആ റോടുമ്മൽത്തെ ചൂടോണ്ട് ഇങ്ങട്ട് ഉള്ളിക്ക് കേറിട്ടേ ഭയങ്കര ഭയങ്കര ചൂടാ നിക്കാ അകത്തൊരുമിനിറ്റ് ഫാന് ല്ല നിൽക്കാനുംകയൂല്ല രാവിലെയും കയൂല രാത്രിയും കയൂല
ഉം
ഭയങ്കര ചൂടാ
ഇവിടെ വീടുള്ളിലേക്കാണ് അത് പറഞ്ഞിട്ട് കാര്യല്ല ചൂടിനൊരു കൊറവുല്ല
ആഹ് വീട് ഉള്ളിക്കാന്ന് പറഞ്ഞിട്ട് കാര്യല്ല
ഉം
അതൊന്നും നോക്കിട്ട് കാര്യല ഇപ്രാവശ്യത്തെ ചൂട് എല്ലോടത്തും ബാധിച്ചണ്എല്ലാരെയും ബാധിച്ചണ് പൊറത്തേക്ക് ഇറങ്ങാൻ കയുല ജോലിക്ക് പോണാലെ ഒരു അവസ്ഥ അഹ് എല്ലാർക്കും അതന്നെ ഇഞ്പ്പോ ഇനിയിപ്പോ ഇതേപോലെന്നേർകും മഴയും എനിക്ക് തോന്നണ് ഈ ‍കൊല്ലം നല്ല മഴ ആയിരിക്കുംട്ടോ സ്കൂള് തുറക്കുന്ന ആ ടൈമൊക്കെ മക്കളൊക്കെ പറഞ്ഞേക്കാൻ തന്നെ നമുക്ക് പേടിയാക്കും സ്കൂൾക് വിടാന് അതായിരിക്കും ഇഞ്ഞ് വരുന്ന ഇത് തോന്നുണ്
എന്തായാലും ആ വെള്ളപ്പൊക്കത്തിന് ശേഷം കാലാവസ്ഥ മാറി മറിഞ്ഞ് ഒരു അന്തോ കുന്തോ ഇല്ലാത്തൊരു കാലാവസ്ഥ
അതെ ശരിയാണ് എങ്ങനെയാണ് വരുന്നെതെന്ന് മനസ്സിലാവുന്നില്ല
സത്യം മുമ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം ജൂണില് മഴ പക്ഷെ ഇപ്പൊ ജൂ
കഴിഞ്ഞ മഴകാലം ജൂണിലൊന്നും മര്യാദയ്ക്ക് മഴയൊന്നും കിട്ടിയൊന്നുല്ല
ഇല്ല കിട്ടിയില്ല ശരിക്കും മഴ കിട്ടീട്ടേല്ല പക്ഷെ ഉരുൾപൊട്ടലും ഇതൊക്കെ ഭയങ്കര ഇതിലുണ്ടായിന് ആഹ് അതിനനുസരിച്ചുള്ള മഴയൊന്നും ഞമ്മക്ക് പെയ്തില്ല കഴിഞ്ഞ വർഷം ഉം ആഹ് എനിക്ക് തോന്നാ ഇകൊല്ലും അതേപോലെന്നെക്കും
ഉം
ഇവിടൊക്കെ നോക്കിയാ ഇപ്പൊ മെയ് എത്രായി പന്ത്രണ്ടായിട്ടലെള്ളൂ പക്ഷെ ഇപ്പ തന്നെ ഈ കാലവർഷം തുടങ്ങിയ പോലെ ഇപ്പതന്നെ മഴ തു ഉള്ളപ്പെട്ടോ മഴ തുടങ്ങുന്നതിന്റെ മുന്നേ അങ്ങനെ കണ്ടു മഴല്ലാത്ത സമയത്ത് എക്സ്ട്രീം ലെവല് ചൂട ഭയങ്കര വെയിലും ചൂട ഓരോരോ ഇത് കഴിഞ്ഞ് കിട്ടണം ഇനി ഇതും കേൾക്കുന്നില്ലടാ ഹലോ